ഹലോ
കേക്കാവോ ആ കേക്ക്ന്നുണ്ട് ഉം എന്താ വിശേഷം
ഓഹ് അങ്ങനെ പോ
ആഹ് ഇന്ന് ഞായറാഴ്ചയല്ലേ
ഓഹ്‌ന്ന് ഞായറാഴ്ചേണ് ഫ്രീ ഇല്ലാത്തത്
അതെയാ ഏ എന്നാ എല്ലാരും ഉണ്ടല്ലേ വീട്ടില് ഉം
മക്കളും എല്ലാരും ഇല്ലേ
ആഹ് അതെ അതെ ആഹ് എല്ലാരും കൂടെ ഒള്ളപ്പ് പ്പോ ഒരു സന്തോഷല്ലേ അതേപോലെ നമുക്ക് പണിയും
അത് ശരിയാ
പിന്നെ ഫുഡൊക്കെ ആയോ
ആഹ് രാവിൽത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഏ് യ് ഇനി ഉച്ചക്കത്തെ ഫുഡ്‌ ഫുഡൊക്കെ കഴിക്കണം എഹ് അങ്ങനെ
ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുല്ല ഇന്നലത്തെ കറികളൊക്കെ ചൂടാക്കി കഴിക്കാ മോര് കറിയുണ്ട് തോരൻ ഇച്ചിരി ബീഫ് കറിയുണ്ട് ഇത്രയെക്കെ തന്നെ അവിടെ എന്താ
ഇവിടെ ഇന്ന് മീൻ വേട്ച്ച്
ആഹ്ഹാ
അയ്ല വേട്ച്ച്
ആഹ് ആഹ്
അപ്പൊ പിന്നെ കയ്പ്പങ്ങ കറിയും വെക്കുന്നുണ്ട്
ആഹ്ഹാ ഓഹ് മറ്റേ കൈപ്പെങ മറ്റേതോ എന്താ ഓഹ് എന്ത് കയ്പ് ആഹ് ആഹ് പാ ആഹ് പാവയ്ക്ക ഓക്കെ ആഹ്
ഇത് ക്കെഎങ്ങനെഒള്ളെല്ലെ പറയാ പാവയ്ക്ക ഞങ്ങളിവിടെ കയ്പ് പക്ക കയ്പങ്ങ
ഉം ഉം ഉം അഹ് അഹ് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ പറയാ ഉം ഉം പിന്നെ ആഹ് കുട്ട്യാളൊക്കെ എന്ത്യേ കളിക്കാനൊക്കെ പോയാ?
മോളതാ ടി വി കാണുന്നിണ്ട് മോനെ റേഷ് റഷൻ കടേക്ക് പർഞ്ഞയ്ച്ചിട്ടിണ്ട്. മണണ്ണ മേടിക്കാന്
ഞായറാഴ്ച ഒക്കെ റേഷൻ കട ഓപ്പണാ?
ആഹ് ഇവടെ വെള്ളിയാഴ്ച മാത്രേ ലീവൊള്ളൂ.
ആഹ് ഓഹ് അങ്ങനെ.
ആഹ് വെള്ള്യായ്ച്ചിം പിന്നെ എന്തേലും ഒക്കെ ഗവൺമെന്റ് ലീവില്ലന്ന്
ലീവ് ആയിര്ക്കും. ആഹ് ഓഹ് ഓഹ് അതെയ ഉം ഉം
അപ്പൊ ഓന് ഈ മാസം കയ്യാനായ്ലേ
ആഹ് ഈ ഒരു മാസം പെട്ടെന്ന് പെട്ടെന്ന് ഓരോ
ആഹ് അപൊ പോയി കൈഞ്ഞാ ഡെയ്റ്റ് കൈനൈന പിന്നെ കിട്ടൂലല്ലോ.
കി ആഹ് അതെ അതെ ആഹ് ആഹ്
അപ്പൊ ഓനെ പർഞ്ഞയച്ച്.
ഉം ഉം എടാ മയൊക്കെണ്ടോ?
ഓഹ് ഇന്നലെ നല്ല മഴേനു അവ്ടെ പെയ്തോ?
ഇവിടെ രാവിലെ മുതല് ഭയ്ങ്ക്ര മഴയാ. ഭയ്ങ്കാര മഴാന്ന് വെച്ചാ ആഹ് ഇന്നു ഇന്നല്ല ഇന്നലെ തൊട്ട് ഭയ്ങ്ക്ര മഴയാ ഇവിടെ.
ആഹ് ഇന്നലെ ഉച്ചന് ശേഷം ഒന്ന് നല്ല പെയ്ത്.
അതെയാ
അം ഇന്നലെ ഞാൻ എന്റെ അനിയത്തിന്റെ മോന്റെ ബർത്ത്ഡേ ആയിന്
ആഹ്
അപ്പൊ അങ്ങോട്ട് പോയി പോയി തിരിച്ച് വീട്ടിലെത്തുന്നോട് കൂടി നല്ല മഴ
ആഹ് അതെ ഇവിടെയാണെങ്കില് രണ്ട് മൂന്ന് ദിവസായി ഭയ്ങ്കര മഴെയാ മഴെയോട് മഴെയാ
മഴ പെയ്യട്ടെ അല്ലെങ്കിൽ അടുത്ത വർഷൊക്കെ ഭയ്ങ്കര ക്ഷാമേര്
ക്ഷാ ആഹ് ആഹ്
എല്ലത്തിനും ഇക്കൊല്ലം മഴ കൊറവല്ലേ
ആഹ് അതെയതെ ഇക്കൊല്ലം ഭയ്ങ്കര കൊറവാ മഴ സാധാ ഈയൊരു സ്കൂള് തൊറപ്പിന്റെ സമയത്തല്ലേ മഴ ഒരുപാട് പെയ്
അതെ ഞങ്ങള് പിന്നേ പഠിക്കാൻ പോന്ന സമയത്തൊക്കെ ചായത്തോട്ടത്തിക്കൂടെ കേറി പോണം സ്കൂൾലേക്ക് ഷോർട്ട് കട്ടാ ടൗണ് ക്കുടെ പോവുമ്പോ ഒരുപാട് നേരെട്ക്കും റോട്ട് കൂടെ പോകുമ്പോ
ആഹ്
അപ്പൊ ഞങ്ങെളെന്തെയ്യും ചായത്തോട്ടാ അപ്പ അതീക്കൂടെങ്ങനേ കേറി പോം ഓഹ് രൺ മഴ പെയ്തിട്ട് കൊടെറ പുടിച്ച് ബേഗും തോൾലേറ്റി അവിടെ ത്തുമ്പത്തേക്ക് നമ്മൾ അരക്കന്ന്ക്കീപ്പട്ട് മൊത്തം
മൊത്തം നനഞ്ഞ് കുളിച്ച് പോവല്ലേ
അതവ്ടെ പോയി സ്കൂള്ള് പോയി ഒന്ന് ഒണങ്ങി കയ്യുമ്പത്തേക്ക് റിട്ടേണിങ്ങോട്ട് വരാനാവും
ഏഹ് അതെ ഇപ്പെ ഇപെല്ലാ പിള്ളേർക്കൊക്കെ ബസ്സിലൊക്കെ പോയാൽ മതിയല്ലോ ബസ്സ് ഉം
ബസ്സില്ലെങ്കിൽ അവർക്ക് വണ്ടി ഏല്പ്പിച്ച്
അതെയതെ വി റ്റിളെ കൊണ്ടു വിടാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളൊക്കെയൊണ്ടല്ലോ അതെ
ഇപ്പവര്ക്ക് സ്കൂള്ള് പോവാൻ മടി
ആഹ് അതെ മടി പണ്ട് കാലത്ത് മടി അങ്ങനൊന്നും ഇ ഇല്ലായ്രുന്നു സ്കൂള് പ്പോയല്ലാർക്കും ഭയങ്കര ഇൻട്രസ്റ്റായിരുന്നു. പക്ഷെ ഇപ്പം ആ ഇപ്പൊ എല്ലാ പിള്ളേർക്കും ക്ക് രാവിലെ എഴുന്നേക്ക്ന്ന് തന്നെ അയ്യോ എന്നെ സ്കൂളിവിടല്ലേ ആ ഒരിത്.
അതെ
ഉം
ഒക്കെ മടി ആയി പോയിപ്പോ.
ആഹ് ഹാ പിന്നെ അവിടുത്തെ കുട്ടികളെങ്ങനെ മടിയുള്ള കു പത്തില കൊറച്ച്.
ഉം മടി യന്നാല് അങ്ങനെ മടില്ല. എന്നാലും ചെല സമയങ്ങൾല്.
ആഹ് മടിയുണ്ടോ ഹ ഹാ
ഓവറെഴുതാനോ
മെയ്ൻ പഠിക്കാൻ പഠിക്കും.
ആഹ് ആഹ്
ത്ര കൊടുത്താല് ഇരുന്ന് പഠിക്കും
അതെയാ
ക്ഷെ എഴുതാനാണ് പറയുമ്പോ.
ഉം ആഹ അതെല്ലാ പിള്ളേർ ള്ളതാണല്ലോ എഴുതാനും വായിക്കാനും.
പറഞ്ഞാ ഭയങ്കര മടിയാ.
ഉം ഉം.
അത് ഈ ഓ പിന്നെ രണ്ടു ദിവസത്തെ ലീവൊക്കെ വരുന്ന സമയത്തെ കൊറച്ച് എക്സ്ട്രാ കൊടുക്കും കൂടെ ചെയ്യും. അപ്പൊ ഇവർക്ക് ഫ്രീ കിട്ടുന്നില്ലല്ലോ.
അതെ കളിക്കാനുള്ള സമയല്ലേ വെക്കേഷൻ.
അപ്പൊ പറി മടുത്ത് എഴ്തി എഴ് ക്ക് കയ്യ് വേദനിക്ക്ണ് മടുത്ത് ആറി.
ങേ അതെയാ. എ ട്യൂഷനൊക്കെ പോകുന്നുണ്ടോ?
ഇല്ലല്ല.
അവി
ട്യൂഷ വീട്ടില് ഇരുന്നന്നെ ആ. കൊഴപ്പില്ലാതെ അത്യാവശ്യം പിന്നെ സ്കൂൾല് കൊഴപ്പില്ലാതെ.
പഠിപ്പി ആഹ പഠിക്കുന്നുണ്ട്ല്ലെ ആ ആ. ഉം.
ട്യൂഷന് വിട്ടില്ല ഇനി ഒരു ടെൻത് ഒക്കെ ആവട്ടെ
ട്യൂഷന്.
ആ ട്ടോ അന്നേരം വിടാ വിചാരിച്ചിട്ട്.
ഓ ഓ
അപ്പൊ വിട്ടിട്ടൊന്നുമില്ല ഇപ്പൊ അവൾക്കില്ലാത് അവള് തന്നെ പഠിക്കും. പിന്നെ മോനെണ് മോൻ മൂത്തതാ.
ആഹ് ഹ
അവെനേണ് കൊറച്ച് കെയറിങ്ങ് കൂടുതലായതൊണ്ടേ
ഓഓ
അപ്പൊ അവൻക്ക് പറഞ്ഞ ഒരു വേറരു കാരക്റ്ററാ ഇവള് ഇവളെ കാര്യങ്ങൾ മൊത്തം ഇവലാളെന്നെ
ചെയ്തോളല്ലേ അത് നല്ലേ സ്വന്തം കാര്യങ്ങൾ ചെയ്യണത്. ങേ അത്യാവശ്യം. നമുക്ക് നാലഞ്ചുസം കൊറച്ച് ജോലി ഭാരം ഒതുങ്ങി കിട്ടല്ലോ.
ആഹ് അവുള് അവള കാര്യം പിന്നെ പെൺകുട്ടീള് പറഞ്ഞാൽ അവര് കുറച്ച് കെയറിങ്ങ് കൂടുതലും ആയിരിക്കും.
ആഹ് അതെ അതെ അഹ് അഹ്
അപ്പൊ അവരെ കാര്യങ്ങള് അവളെന്നേ ചെയ്യും.
ആഹ് ചേച്ചി ഫ്രീ ഒക്കെ ആയിട്ടിരിക്കുമ്പോ എന്താ ചെയ്യാറ് വീട്ടില്?
ഞാന് മിഷ്യൻ മേടിച്ചിട്ടുണ്ട്. ആഹ് തൈ ആഹ് തൈക്കും അങ്ങനെ ഓവറില്ല ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല.
ആഹ്
ഉം എഹ് ഞമ്മളത് നെയ്റ്റി ചുരിദാറ്.
ഓഹ് ഓഹ് ആഹ് ആഹ്
അങ്ങനെ ആടിക്കും ഉം
അതെ ആഹ് ആ നമ്മടെ ആവശ്യത്തിന്ള്ളത് നമ്മൾ ചെയ്യുന്ന് ആഹ് ആഹ്
ഇപ്പൊ നെ ഒരു നെറ്റി അടിക്കാനൊക്കെ ഭയങ്കര ചാർജ് ആയില്ലേ?
അതെ നൂ അമ്പതും തൊണ്ണൂറ് രൂപയക്കെയാ മേടിക്കുന്ന
വെ വെട്ടിയടിക്കയാണെങ്കിൽ ഇവിടെ വെട്ടി
ഉം
യാണെങ്കില് ഏഹ്
ഓഹ്
പിന്നെ
ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷേയ്പ്പ് ചെയ്യാനാണെങ്കിലൊക്കെ നമക്ക് ക്കൊരു മിഷേനുള്ളത് നല്ലതാ
നല്ലതാ നമുക്ക് നൂലും മേടിച്ചാ ഞമ്മള ഏഹ് ടൈമിങ്നനുസരിച്ച് അടിക്കാലോ
ആഹ് അതെ ആര് ആരുടെ സമയം നോക്കി പോവണ്ടല്ലോ
ആഹ് അത് അവര് കൈ കൊണ്ടോയ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഡിമാന്റായിരിക്കും അഹ് ശയ്‌പ്പടി ക്കാനൊക്കെ കൊണ്ടോയ് കൊടുക്കുന്ന അവർക്ക് വെട്ടി തൈക്കാനുള്ളതാണേ അവർക്ക് ഇൻട്രസ്റ്റാ ഈ ചെർ ചെറിയ ബൾ ആഹ് അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പ അങ്ങനെ വിചാരിച്ചിട്ട് ഞാന് ഉം മെഷീന് മേടിച് തന്നപ്പോ ഞാനേ ചൗട്ടി പഠിച്ച്
ആഹ് ആഹ് തനിയെ പഠിച്ചതാ
തനിയെ പടിച്ചു ഇ അ ഇല്ല വേറെവിടിം പോയിട്ടില്ല തനിയെ പടിച്ചു
അതെ അതെ ഉം
പിന്നെ യൂട്യൂബ് ഉള്ള തൊണ്ട്
അങ്ങനെ ചുരിദാർ വെട്ടി തൈക്കതോന്നുല്ല ഇങ്ങനെ മ
എന്റെ ചുരിദാർ ഞാൻ വെട്ടി തൈക്കും
അതെ ആഹ്
ആഹ് മറ്റുള്ളവര്ത് ഇൻക്കൊരു ധൈര്യം ഇല്ല
കോൺഫിഡ ആഹ് ആഹ് ഇതൊരു നല്ലൊരു വരുമാന മാർഗ്ഗവ നമുക്കോരു സ്വന്ത. ഉം അഹ് കോർച്ച് നല്ല രീതിൽ പഠിച്ചിട്ടെ ചെയ്യുമ്പം നമു ക്കൊരു വരുമ വീട്ടി ഇര്ന്നാ മതിയല്ലോ?
പക്ഷെ ഇപ്പോഴൊക്കെ എല്ലാരും വീട്ടിലും അത്യാവശ്യം എല്ലാ ഒരു വിധം ഞമ്മളക്കേ ഈ ഏരിയലയി തന്നെ എല്ലാര്ടെ വീട്ടിലും മെഷീൻ ഇണ്ട്
മെഷേന്ണ്ടാ?
ഉം അവനാന് അവനാന്റത് അടിക്കാൻ വേണ്ടീട്ട്..
അതെ അതെ. ഇപ്പം ഓട്ടോമാറ്റിക്ക് മെഷീനോക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ മറ്റേ, റ്റേ നമ്മള് ജസ്റ്റ് കാലൊന്ന് വെ
ആഹ് ജസ്റ്റ് വെച്ചോട്ക്കുന്നത്, ആഹ്. അതുണ്ട്. എനിക്ക് മെഷീൻ മോട്രോ മേട്ച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കൊരു പേടി. ചവിട്ടുമ്പത്തേക്ക് പോവല്ലേ അപ്പൊ ഞമ്മള്,
ആഹ്
എങ്ങോട്ടോ അയ് ആയിരിക്കും പോവത് ചെൽപ്പോ.
ആ ഹാ അത് ഡെയ്ലി ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോ അത്
ആഹ് അതെ അതെ. ഞാൻ ഒരു പ്രാവശ്യം അയ്മേ ഫിറ്റ് ചെയ്ത്. ഫിറ്റ് ചെയ്ത് അടിച് നോക്കിയപ്പോ എനിക്ക് ഒരു പേടി, എങ്ങാനും ഞമ്മളെ കൈയ്യ് പോയി കൊണ്ടാലോ സൂചിയില്. ങ്ങനെ അടിച്ച് ച്ചവിട്ടി വരുന്ന മാതിരി അല്ലല്ലോ?
ആഹ് ആ ആ ആ.
അപ്പ ഇൻക്കൊരു പേടി അപ്പൊ ഞാൻ ഇട്ത്ത് വെച്ച്.
ആ ഓ.
പിന്നെ ചവിട്ടുമ്പേ ഞമ്മക്ക് ഒരു എക്സസൈസും ആവും.
ആഹ് നമുക്ക് സ ആ അത് നല്ല കാര്യാണ് നമുക്കോരു എക്സസൈസ് ആവോല്ലോ?
അല്ലാതെ ഞമ്മള് വീട്ട്ന്ന് പൊർത്തർങ്ങണോന്നുല്ലല്ലോ.
ആഹ് അല്ലെങ്കി രാവിലെ ക്കെ എണീറ്റ് നടക്കുന്നവരൊക്കെയാണെങ്കില്,
ആ ഓക്കെ. ഉം. ഇവിടെ പിന്നെ ഈ മൃഗങ്ങളെ ശല്യം ഉള്ളത് കൊണ്ടേ,
ആ ഓ ഓ അവിടെ ഇപ്പഴും ഉണ്ടല്ലേ മൃഗങ്ങളുടെ ശല്യം പട്ടി,
പട്ടിയല്ല ആന, ആന.
ആ ഓ ആന
ഇവിടെ പട്ടി ശല്യ അങ്ങനെ ഇല്ലട്ടോ.
ആഹ് ആ.
ചില സ്ഥലങ്ങളിലൊക്കെ നാട്ടിലൊക്കെ ഇങ്ങനെ കുട്ടികളെ, ആക്രമിച്ചുന്നല്ല ഒക്കെ കേക്കാലോ. പക്ഷെ ഞങ്ങളെ ഇവിടെ ഏരിയല് അങ്ങനെ പട്ടി ശല്യ ഇല്ല.
ഓ.
ഈ രാത്രി സമയങ്ങളിൽ ഈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ചക്ക മാങ്ങ അതിന്റെക്കെ, മാവുന്ന സമയത്ത്
ആ.
ആന ഇറങ്ങും.
ആഹ്.
അങ്ങനെ ആന ശല്യുണ്ട്. അത് അത്രേയൊള്ളൂ. അത് ചെ ഓ